ആഹ് ആഹ് ഇപ്പ കേക്ക്ന്ന്ണ്ട്
ആഹ് റേഞ്ചിന്റെ കുഴപ്പാന്ന് തോന്നുന്ന്
ആ റേഞ്ച്ന്റെ കുഴപ്പംന്ന ആദ്യത്തന്നെ കട്ട ആയി പോയി
ആഹ് ആഹ് ആഹ് ഹാ ഇപ്പം കേക്കുന്നുണ്ടല്ലോ മഴയുണ്ട വിടെ
ആഹ് ഇവിടെ മഴക്കോള് മഴയുണ്ടായിരുന്നു ഇപ്പം നോക്ക ഇന്ന് വെയിലുണ്ടായിരുന്നു കൊറച്ചുനരം വെയിലുണ്ടായിരുന്നു അവടെങ്ങനെയാ ആഹ് ഇന്നലൊക്കെ മഴയ
ഇവിടെ ഇന്നിപ്പ വെയിലുണ്ട്
ആണോ
ആഹാ ഇപ്പം ആഹ് ഇന്നലെ വരെ ഇന്നലെ വൈകിട്ടൊക്കെ വരെ മഴിയായിരുന്ന
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് ഇന്നിപ്പ മെയിൻ ആയിട്ടുണ്ട്
ഉം ഇവിടെ ഇപ്പം മഴക്കോള ആയിട്ടുണ്ട് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും മഴയായിരിക്കുമല്ലോ
ആഹ് ആഹ് ആഹ് ആ ന്യൂസി പറയുന്ന കേട്ട് നാളെ തൊട്ടൊക്കെ മഴയയിരിക്കുംന്ന്
ആഹ് നാളത്തക്കെ മഴയായിരിക്കന്ന് പറയുന്നത് ഇപ്പം കൊറച്ച നാൾ അാവല കള ട്ടര് അവധിയൊക്കെ പ്രഖ്യാപി
ആഹ് ഈ വർഷം ഒന്നും പ്രഖ്യാപിച്ചില്ല ആഹ് ആഹ് ഇപ്രാവശ്യം സ്ട്രൈ ഇല്ലായിരുന്നു സ്ട്രൈക്കും ഒന്നും വന്നില്ല ആഹ് മഴയുടെ അവധിയും വന്നില്ല
ആഹ് മഴയുടെ അവധി വന്നില്ല
നേരത്തെയൊക്കെ ഇഷ്ടം പോലെ സ്ട്രൈക്ക് ഉണ്ടായിരുന്നല്ലോ
നേരത്തെ
ഇഷ്ടം പോല സ്ട്രൈക്ക് ഉണ്ടായിരുന്നല്ലോ
നേരത്തെ എസ് എഫ് ഐയുടെ ഒക്കെ എപ്പോഴും എപ്പോഴും സ്ട്രൈക്ക് ഉണ്ടായിരുന്നല്ലോ
എപ്പഴു എപ്പഴ് സ്ട്രൈക്ക് എപ്പഴ സ്ട്രൈക്ക് ഉണ്ടായിരുന്നേ
ഉം
ഇപ്പഴ് ഇപ്പഴും ഈ ഈ വർഷം ഇതുവരെ ഒന്നും വന്നില്ല
ആഹ് പഠിപ്പ് മുടക്ക് പോലും ഇല്ലായിരുന്നു
ആഹ് ഒന്നും വന്നില്ല ഇതുവരെ
ഉം
സ്കൂൾ അവിടെ അടുത്താന്നോ
ആഹ് സ്കൂള് വടെ അട്ത്ത
ആഹ് ആഹ് ഇപ്രാവശ്യം ഇപ്പഴേ പിള്ളേരൊന്നും ഇല്ലല്ലോ കോളേജിലൊന്നും
ആഹ് ഹാ അതെ കോളേജ് പിള്ളേർ പൊതുവേ എല്ലാ പിള്ളോരും പുറത്തൊക്കെ വിദേശത്തൊക്കെ പോയി പഠിക്കാൻ പോവല്ലേ
ആഹ് ആന്നാ നേഴ്സിങ്
ഉം അതെ സ്കൂളില് കോളേജ് പൊതുവേ പിള്ളോരും ഇല്ല അതുകൊണ്ട് ടീച്ചേഴ്സിന് ജോലി ഇല്ല ടീച്ചേഴസ്
ആഹ് ജോലിയില്ല ശമ്പളവും ഇല്ല
ശമ്പളവും ഇല്ല
ആന്നന്ന അതുകൊണ്ട് നമ്മുടെ അടുത്ത കോളേജിൽ അതുപോലെ ഇപ്പൊ എല്ലാരും അവിടെ ഇല്ല നേരത്തെ എല്ലാ സബ്ജക്ടും ഉണ്ടാര്ന്ന് ബി ബിഎ ബികോമ് എംകോമ്
ആഹ് ആഹ് ആഹ്
ഉ ബി എ ഇംഗ്ലീഷ് ബി എസ് സി ഫിസിക്സ് ഒക്കെ ഉണ്ടായിരുന്നു
ആഹ് ഇപ്പൊ അതെല്ലാം നിർത്തലാ ക്കിയില്ലിയോ
ഇനിയിപ്പൊ ഒറ്റ മാച്ചേ ഒള്ളൂ അവിടെ
ഓ അത് ശെരി അത് ഏത് ബാച്ചാ
അതിപ്പം ബിബി എ ടെ ബികോമിന്റെ ഓരോ ബാച്ച് ച് അവിടെ ഇരിക്ന്ന പ്രിൻസിപ്പള് സെരിയല്ല അയാളെങ്കി പിള്ളേരൊക്കെ പുതിയ അഡ്മിഷ ക്കെ വരുമ്പോ എങ്കി പിന്നെ അവിടി രിക്കുന്നരുടെ കഴിവല്യോ
ആഹ് അതെ അതെ പൊതുവെ ഇപ്പൊ അഡ്മിഷൻ അങ്ങോട്ട് വരുന്നുണ്ടോ അങ്ങോട്ട് കോളേജിലോട്ട് വരുന്നുണ്ടോ
കോളേജില് ഇപ്രാവശ്യം അഡ്മിഷനൊ ക്കെ കൊഴപ്പല്ലാതെ ഉണ്ടായിര്ന്ന് പക്ഷെ ഇയാളെല്ലാരേം ഡീമോട്ടിവേറ്റീ തങ് വിടും. എവിടില്ലം പിള്ളേരില്ലെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ വർഷത്തിനേക്കായിലും ആ പിള്ളേര് ഇപ്രാവശ്യം കോളേജിലൊക്കെ ഉണ്ടായിര്ന്ന്
ഓഹ് അത് ശരി
പക്ഷെ ഇപ്രാവശ് ഈ പോളിടെക്നിക്കിലൊക്കെ രിക്ക് പിള്ളേരാ
പോളിടെക്നികിനല്ലേ
ആ പോളിടെക്നിക്കില്. അദുലില്ലാബ ക്കെ പഠിപ്പിക്കുന്ന ഒരു ഒരു സ്ഥാപനം ഇവിടെ അടുത്തുണ്ട്. ലാബിന്റെ എല്ലാം കൂടെക്കെ ഉള്ളത് അവിടെയൊക്കെ ശരിക്കു പിള്ളേരാ ഇപ്പം
ആ ആ ഹാ
അങ്ങനെയൊക്കെള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പം പിള്ളേര് കൂടുതല്
പണ്ടൊന്നും ഇവിടെങ്ങും പോളിടെക്നിക്ക്ന്ന് പിള്ളേർ പോകുന്ന കൊ കൊറവായിരുന്നു
കൊറവായിരുന്നു കൊറവായിരുന്നു അതുപോലെ നഴ്സ് സിങ്ങും നമ്മള് പഠിച്ച സമയത്തൊക്കെ നമ്മള് പഠിച്ചിറങ്ങിയ സമയത്തൊക്കെ ഉണ്ടായിര്ന്ന് പക്ഷെ പിന്നെ അങ്ങ് നഴ്സിങ് വലിയ താല്പര്യല്ല. ഇപ്പൊ ആമ്പിള്ളേരു ല്ലാം അതിനാ പോകുന്നത് ആ നമ്മുടെ അവിടെ ഒരു ടീച്ചറിന്റെ മോ പെമ്മക്കളാണ് അപ്പം ഏ മൂ ത്തത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇപ്പം നേഴ്സിങ്ങിന്റെ ഏ പിന്നെ നീറ്റൊക്കെ എഴുതിയിട്ടിരിക്കുന്നു
ആഹ ഹഹ
പിന്നെ അതുപോലെ എയിംസിന്റെ
ഓ
ഏ് ഇപ്പൊ എഴുതാൻ പോയി. അപ്പൊ എയിംസിന്റെക്കെ കിട്ടിയാ നല്ലതാ ആ അത് പക്ഷെ സെൻ ഇവിടില്ല ഇവിടില്ല പക്ഷേ എയിംസിന്റെ ഇവിടെ ഇല്ല സ്ഥാപനവും ഇല്ലല്ലോ അപ്പം അതിന് തമിഴ്നാട്ടിലോ ആഹ് ഹൈദരാബാദിലോക്കെ കിട്ടത്തുള്ളൂ പക്ഷെ എയിംസിന്റെ കിട്ടുവാണെങ്കിൽ വർഷത്തിലതാണ്ട് തുച്ഛമായ ഫീസേ ഉള്ളൂ
ഓ അത് ശെരി
ഹോസ്റ്റൽ ഫീസും ആണെങ്കിലും എല്ലാം തുച്ഛമായതേ ഉള്ളൂ
അങ്ങനെയുള്ള അത് നല്ല ഫെസിലിറ്റി ആണെന്ന് പറയുന്നത്
ആഹ് നഴ്സിംഗി പഠിച്ചിട്ടും നഴ്സി പഠിച്ചിട്ടും വിദേശത്തോട്ടല്ലേ കൂടുതൽേ അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിട്ടല്ലേ മ് അവിടം അവിടാവുമ്പോ നല്ല സാലറിയും കാര്യങ്ങളും
ആഹ് എല്ലാ ഉണ്ട് ന ആഹ് നമ്മുടെ അവിടെ ഒരു ടീച്ചറിന്റെ മോള് ഇതുപോലെ കാനഡയിൽ പോയായിരുന്നു പക്ഷെ അത് വലിയ മെ ച്ച മെച്ചമില്ലെന്നാ തോന്നുന്നത് അത് ആദ്യം ഒരു ഇപ്പഴാ അവരത് പറയുന്ന ആദ്യം ന്നൊരു പിന്നെ ഇതിന് പോയാരുന്നു ഒരു ഡിപ്ലോമക്ക് അപ്പൊ പോയി ട്ട് പിന്നെ അതെന്തോ ശരിയായില്ല അങ്ങനെ വേറെ പിന്നെ മാറ്റിയ എന്നൊക്കെ പറയുന്നത് കേട്ട് മാറ്റിയിട്ടി ഇപ്പം വേറെ എന്തോ ഒരു കോഴ്സിനാ പിന്നെ പഠിചേന്ന്
ഇപ്പൊ അവിടെ തന്നെ നിലവിലേ കാനഡ തന്നെ ആണോ ഓഫീസ്
ങ്കിലു ആഹ് ആഹ് കുട്ടി കാനഡ തന്നെ പക്ഷെ കോഴ്സ് മാറിയൊക്കെ ചെയ്ത് പക്ഷെ ജോലിയും പാർട്ട് ടൈമും വലിയ ജോലി ഒന്നും ആയില്ല ചെലപ്പോ ഇനി നാട്ടിൽ വരമ ന്നൊക്കെ പറയുന്നു ആഹ് പിന്ന ആഹ് ഒരു ടീച്ചറിന്റെ ചേട്ടത്തിയുടെ മോളും അതുപോലെ ആഹ് പിന്നെ ആഹ് ചേടതിയുടെ മോളും അതുപോലെ ഒരു ഡൻ റ്റുണ്ടായിരുന്നു ഒരു ടീച്ചറിന്റെ മോള് ആഹ് ആഹ് ടീച്ചറിന്റെ മോളും ഇതുപോലെ വില്ലേജ് ഓഫീസറിനെയാ കല്യാണം കഴിച്ചേ
ആഹ് ആഹ് ആഹ്
അപ്പൊ ആതും ഇപ്പം ഇവിടുന്ന് അഞ്ചു വർഷത്തെ ലീവ് എടുത്തിട്ട് ആ പെണ്ണ് ഇവിടെ ക്ലിനിക്ക ഒക്കെ ഇ ത്തക
ആ ക്ലിനിക്കിട്ടോ ഓ ശെരി ആഹ്
പ്പൊ ഇട്ടിട്ട് അങ്ങ് ആഹ് ഇപ്പൊ എന്തോ കോഴ്സ് ചെയ്യാനായിട്ടൊക്കെ അങ്ങ് പോയി പ്പൊ അവര് രണ്ടു പേരും പയ്യൻ അങ്ങ് ലീവ് എടുത്ത് അഞ്ചുവർഷത്തെ ലീവ് എടുത്ത പോയി
ക്ലിനിക്കും പൂട്ടി
ആഹ് ക്ലിനിക്കും പൂട്ടി
ഓ അത് ശരി
ആഹ് ആഹ് ഇവിടെ എന്തോ പഠിച്ചായിരുന്നു വേറെ എന്തോ ഒരു കോഴ്സിന്റെ പഠിച്ചാരുന്നു
ആഹ് ആഹ് ആഹ്
അങ്ങനെ പഠിച്ചിട്ടിപ്പം ആഹ് പോയി ഇല്ല അച്ചറക്കെ പയ്യൻ ലീവ് എടുത്ത് ആഹ് അത അതൊക്കെ അഹങ്കാരവാ ഒരു ജോലി കിട്ടാനെന്ത് പാടാ
ആഹ് അത് ശരിയാണേ അതും ഗവൺമെന്റ് ജോലിന്നൊക്കെ പറ
ആഹ് ഗവൺമെന്റ് ജോലി കിട്ടിട്ട് പിന്നെ ലീവ് എടുത്ത് പോവാ അതില് നല്ലത് ഇവിടെ നിൽക്കുന്നതാ
അതെ
യഥാർത്ഥ ഈ കെയർട ഈ നേഴ്സാന്ന് പറഞ്ഞോണ്ട് പോവുന്ന എല്ലാം അവിടെ പോയി കെയർടേക്കർമാരാ ഈ വയ്യാതെ കിടക്കുന്ന ഒരു ഹോംനേഴ്സാ നമ്മുടെ അവിടെ ഒരു ആഹ് നമ്മടെവിടൊ ഒരു പയ്യൻ ഇതുപോലെ അവര് ഒന്നു ഇല്ലാത്തായിരുന്നു അങ്ങനെ കൊണ്ടുപോയി അപ്പൊ മൂന്ന് മക്കളാ അവരങ്ങനെ ആദ്യം ആ ഒരു പെണ്ണിനെ അവരുടെ അമ്മയുടെ അനിയത്തി കൊണ്ടുപോയി അപ്പൊ ഇപ്പൊ ആ പയ്യൻ പോയി ഇപ്പൊ വല്ല്യ വീടൊക്കെ വെച്ചിവര്. ഇപ്പഴെന്തുവാ അവട പോയി വയ്യാത്തമ്മയേ ന്നോക്കുവാ. വഇലെ ഹോംനേഴ്സായിട്ട് ആ പയ്യൻ ഇവടാണെങ്കി ന്നാണക്കേടല്ലയോ?
നേഴ്സ്ന്ന് പറയുമ്പോ ന്നാണക്കേടല്ലേ ജോലിക്ക്.
ആഹ് നാണക്കേടല്ലേ ഇതാ പയ്യനാ ആ പയ്യന എന്തന്ന് വെച്ചാ ഒരു പത്ത് ഏ ഇരുവത്തേഴ് വയസിപ്പ കല്യാണം കഴിഞ്ഞതേയുള്ളൂ ആ പയ്യന്റെ ആ പെണ്ണ് നേഴ്സാന്നാ പറയുന്നെ
ആഹ്
അത് ക്രിസ്ത്യൻസ ന്നപ്പഇപ്പ അവന് എഥാർത്ഥ അവ്ടെ ജോലിന്ന് പറഞ്ഞ കാനടെയില് ഈവയ്യാത്ത അമ്മുമേ ന്നോട്ടവാ.
ഓ അത് ശെ-
അതാ ജോലി അപ്പ എന്നിട്ട് പക്ഷെ നല്ല ശമ്പളമാ അവർക്കിവിടെ വന്നിട്ട് പിന്നെ എന്താണ് നല്ല വിപ്പം നല്ല ഒരു നാല് ബെഡ്റൂമിന്റെ ഒരു വീടൊക്കെ വെച്ച് ന്നല്ലേ എന്നിട്ട് അനിയത്തിയുടെ കൽ അനിയത്തിയെ പഠിപ്പിക്കൊക്കെ ചെയ്ത് ഫിസിയോതെറാപ്പിയോ ഒക്കെ.
ഉം ഉ ഹിം
പിനെ ന്നല്ലേ ഏ കാശായി പക്ഷെ ജോലി എന്തുവാന്ന് ആരും തെരക്കത്തില്ലല്ലാ. ഇവ്ടെല്ലയോ ചെയ്യാൻ വയ്യാത്തേ-
ചെയ്യാൻവയ്യാതെ അവടാമ്പോ അവടെന്തും ചെയ്യാലോ.
എന്ത് ചെയ്യാലോ ആന്നാ ആന്നാ ആന്ന്
ഉം
അങ്ങനെ ഇപ്പ എല്ലാരും അങ്ങനങ്ങ് പൂവാ. ഇപ്പം ന്നമ്മടെ ആ മറ്റേ എയിംസില് വിട്ട ട്ടീച്ചർന്റെ മോളെ ഇനിപ്പ അവൻ ഇവരങ്ങനെ വിടത്തേ ഒള്ളു രാ ആ മക്കക്ക് രണ്ടിനും അങ്ങന പോണോന്നാ താല്പര്യോന്ന്.
ഓ അയ് ശെരി ആ ഹാ ഹാ
അവർക്ക് ഏ അവ്ടപോയ്‌ പഠിക്കണോ ന്നാ എളയമോക്ക്‌ അവ്ടപോയ് പഠിക്കണോന്നാ പശെ ഇവര്ടെ സാമ്പത്തിക സ്ഥിതി വെച്ച്ട്ട് അവ്ടങ്ങ് വിട്ട് പടിപ്പിക്കാൻ പറ്റത്തില്ല അപ്പം- ഏമ് രണ്ടിനേം മിക്കവാറും നേഴ്സിങ്ങിനങ്ങ് വിട്ട്ട്ട്. എയിംസി കിട്ടുവാനും ന്നല്ലയാന്ന് പറയുന്ന-
ആഹ നഴ്സിങ്ങിനോടാ താല്പര്യം ല്ലേ?
ആ നഴ്സിങ്ങിനോടാ താല്പര്യം അതും മൂത്തകൊച്ച് ന്നല്ലം പഠിക്കും രണ്ടും പഠിക്കും രണ്ട്- എടി എല്ലാം ഫുള്ള് എ പ്ലസ് ആ പിനെ ന്നല്ല പഠിക്കേം ചെയ്യും. അപ്പ എയിം സിവിലൊക്കെണെ കിട്ടുവാന്നേ പിനെ ജോലിയും ഓ പഠിച്ചിറങ്ങിയ ഉടനെ ജോലിയൊല്ലേ.
പണികിട്ടും ആഹ് ശെരിയാ ആഹ്. അത് ശെരി.
അവരങ്ങനെ അവരങ്ങന പോവത്തേഒള്ളു ഇപ്പഴ്ത്തെ എല്ലാരും അങ്ങനെയാന്നല്ലോ ഏത് പിള്ളേര്ട്ത്ത് ചോയ്ച്ചാലും. ആഹ് ഉടനെ പറയും പൊറത്തു പോയാ മതി പൊറത്തു പോയാ മതി. അംബീഷൻ എന്തുവോ പൊറത്തു പോണം ആഹ് പിള്ളേരില്ലാത്ത ന്നമ്മടെ. ന്നമ്മടെ ഏത് പിള്ളേരെട്ത്ത് ചോയ്ക്കോ നിങ്ങക്കെന്തോ താല്പര്യംന്ന് ന്നോയ്ക്കും പ്ലസ് റ്റു കഴിഞ് പ്പം നമ്മള് റ്റുഷനെട് ന്നി ക്കുന്നൊക്കെ പിള്ളേരെട്ത്ത് ചോയ്ച്ചാലും പറയും എന്തുചെയ്യാനാ താല്പര്യം ന്നോയ്ച്ച ഉടനെ പറയും കാനടേ പോണം.
ക്യാനടേ പോണം അല്ലെങ്കി യു കെ ആഹ് ആഹ് അക്കടെ പോണം. മ്മ് ശെരിയാ ന്നമ്മടെ ന്നമ്മളായ്ട്ട്ള്ള ഇത്പോൽത്തെ- ജോലിയിലൂടെ ചെയ്യ ഈ പിള്ളേർ കൊണ്ട് തറയുല്ലാ ന്നാണക്കേടാ
താല്പര്യോം ഇല്ല. ആഹ് അതുഅല്ല ന്നമ്മള് സത്യത്തി പ്ലസ് ടു കഴിഞ്ഞിട്ട് ന്നമ്ക്ക് വീട്ടീന്ന് മാറിയിക്കൻവയ്യായ്ര്ന്ന്.
ആഹ് നമ്മുടെയൊക്കെ ഒരു കാലഘട്ട് ത്തി-
ആഹ് ന്നമ്മടെ കാലഘട്ടത്തി ഹോസ്റ്റലി പോയി ന്നിക്കാൻ വയ്യ. ഇപ്പം ഡിഗ്രിക്ക്‌ എനെ ഈ പിള്ളേരെല്ലാം മാറി വാനിയസിലൊക്കെയാ പോന്നത്. ഡിഗ്രിക്കെനെ ഇവിട്ന്നൊക്കെ ഇവിടൊക്കെത്തെ കോളേജുണ്ടെലും പോവത്തില്ല എല്ലാരും മാറി മാനിസ് സിലൊക്കെ പോത്തുള്ളൂ.
അതെ ആഹ്
ത്തൻ ലൈഫ് എൻജോയ് ചെയ്യാനാന്നാ പറയുന്നേ പിനെ അവടെക്കെ ഇപ്പോ ഇഷ്ടംപോലെ സീറ്റ്- റ്റുംണ്ടേ ഇപ്പ അവടെങ്ങും വെൽയ തെരക്കില്ലാതോണ്ട് എവിടന്നും പിള്ളേർക്ക് കിട്ടും.
കിട്ടും നേ പണ്ടാരുന്നു അവിടൊക്കൊരു സീറ്റ് കിട്ടാൻ ബു
ആഹ് ആയിര്ന്ന് അതാന്നാന്ന് പണ്ടൊന്നും അവിടെ സീറ്റ് കിട്ടത്തില്ലല്ലോ പാടല്ലോ പ ഇപ്പഴന്ന് പറഞ്ഞ ഇവിടെ ഇവിടൊക്കെ ഒത്തിരീം പിള്ളേരങ്ങനെ പോയിട്ടുണ്ട്
അതെയോ ഓഹോഹോ
ആഹ് ആഹ് ആഹ് മാർ ഇവാനീസിലൊക്കെ പോയിട്ടുണ്ട്
ഹാ ഹാ ഹാ ഇപ്പവ്ടെ ആഹ് ശെരി ആഹ് ശരിയങ്കി